ഹലോ കേൾക്കണില്ലേ ഹലോ സംസാരിക്കാൻ പറ്റുന്നില്ലേ കേൾക്കാഴിയാ ഹലോ ഹലോ ഹലോ ഹലോ ആ ഇപ്പം കേട്ടു ഇതുവരെ കേട്ടിരുന്നില്ല ആ ഇപ്പൊ കേൾക്കണുണ്ട് നിനക്ക് കേൾക്കുന്നില്ലേ ഇപ്പൊ കേൾക്കാണ്ട്ട്ടോ ഇതുവരെ കേട്ടാരുന്നു ആ മോളെ വീട് എവിടെയാണ്
എന്റെ
രാമനാട്ടുകര അല്ലേ അതല്ലേ പറഞ്ഞേ
ആഹ്
ആ ഡിഗ്രി ഇത് ഫസ്റ്റ് ഇയറോ അതോ തേർഡ് ഇയറോ
തേർഡ് ഇയർ തേർഡ് ഇയർ
ഇന്നിപ്പോ ക്ലാസ്സില്ലേ അപ്പൊ
ഇന്ന് ഞങ്ങക്ക് വല്വേഷൻ ക്യാമ്പ് നടന്നോണ്ടിരിക്കാ ഫോർത്ത് സെമ്മ് എഴുതിരിക്ക അപ്പോ അതിന്റെ പേപ്പറൊക്കെ നോക്കാ അപ്പോ ക്ലാ
ആ അതിന് അപ്പൊ ക്ലാസ്സില്ലല്ലേ അതെല്ലാം പഠിക്കുന്ന ടൈം അപ്പൊ ഫ്രീ ആയിരിക്കും കുറച്ചു ദിവസം അല്ലേ
ആഹ് ഈ ആഴ് കഴിഞ്ഞ ആഴ്ച മൊത്തം ലീവ് ആയിരുന്നു
ആ അപ്പൊ എത്ര സെമ്മ് ഇണ്ടിനി ആറ് സെമ്മോ
ഇപ്പൊ ഫോർ ഇയർ ഡിഗ്രി ആണല്ലോ
ആ ഇപ്പ നാല് വർഷാണല്ലോ അല്ലേ മൂന്ന് മൂന്ന് വർഷത്തെ കഴിഞ്ഞൂല്ലല്ലേ ആ ഇപ്പൊ നാലു വർഷത്തെലാ കിട്ടിയത്
ആഹ്
ഇന്റെ അനിയൻ പഠിക്കണ് അവന്ക്ക് മൂന്ന് വർഷത്തേ തോന്നണ് കിട്ടിയത് ആ അങ്ങനെ കിട്ടിയത് ഇപ്പൊ നാല് വർഷം ഡിഗ്രി ആയിക്കുണുല്ലേ
ആ ഇപ്പൊ നാല് വർഷായി
ഇപ്പൊ നാലാമത്തെ ആണോ ഇപ്പൊ പഠിക്കണത് മൂന്നാമത്തെയാ പഠിക്കുന്നത് മൂന്നാമത്തെ തുടങ്ങിക്കാണ്ലെ അതില് നാല് സെമ്മോ ആറ് സെമ്മോ എത്ര സെമ്മാണ്ടാവാ
ഒരു ഇയറില് രണ്ട് സെമ്മ്
ഒരു ഇയറില് രണ്ട് സെമ്മ് ഇപ്പൊ രണ്ടേല് നാ അപ്പൊ രണ്ട് മൂന്നാമത്താവുമ്പോ ആറെണ്ണം വേണ്ടേ
ഇനി എ രണ്ട് വർഷം കൂടെ അപ്പൊ നാല് സെമ്മും കൂടെണ്ട്
അപ്പൊഞ്ഞി നാല് സെമ്മും കൂടെണ്ട്ലെ നാല് സെമ്മും ഇപ്പോ കയിഞ്ഞു ഓഹ് നന്നായി പഠിക്കോ
ആ കൊഴപ്പില്ല കഴിഞ്ഞ എന്താ മൂന്ന് സെമ്മിലും എ ഗ്രേഡ് ഇണ്ടേനു
ആ ഉണ്ടായിരുന്ന്ലെ വെരി ഗുഡ് പിന്നെ എന്ത് ചെയ്യാനാ താല്പര്യം എന്തെലും ജോലി ചെയ്യാന് ആഹ്
എനിക്ക് അങ്ങനെല്ല ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പീ ജി എടുക്കണം ആ ജോലിയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഉം പി ജി എടുക്കും
കല്യാണം എപ്പഴാഞ്ഞി കൊറെ കഴിഞ്ഞിട്ടോ
കല്യാണം ഇപ്പഴൊന്നും ഉണ്ടാവൂല്ല ചേച്ചീന്റെ കല്യാണൊക്കെ കൈയ്യണം
ഉണ്ടാവൂല്ലാർഞ്ഞാ ആ ചേച്ചീം പഠിക്കാ
അല്ല ചേച്ചി വർക്കെയ്യാ
എന്ത് ജോലിയാ?
ചേച്ചി എന്താ സൈക്കോളജി ഏർന്നു അപ്പം അത് കഴിഞ്ഞ് പി ജി ഒക്കെ കഴിഞ്ഞു പിന്നെ ഒരു വർക്കിന് കയറിയിരുന്നു സൈക്കോളജി ബേയ്സിഡായിട്ടേ പിന്നെ അവിടുന്ന് ഇഞ്ഞിപ്പോ ഹൈലൈറ്റിന്റെ ബിസിനസ് പാർക്ക് ഇണ്ട് അപ്പൊ അവടെ
ആഹ്
ഓക്കെ
അങ്ങനൊക്കെ ചെയ്യാണ്‌ലെ ഓൺലൈനായിട്ട് എന്തേലും വർക്കൊക്കെ ചെയ്യോ ഇപ്പൊ ഓൺലൈനായിട്ട് എല്ലാവരും വർക്ക് ചെയ്ണ്ടല്ലോ
ആഹ് ഓൺലൈനായിട്ട് എടക്ക് -
ചെയ്യലിണ്ട്
ആഹ്
വീട്ടിൽ ആരൊക്കെള്ളത് അച്ഛനും അമ്മയും രണ്ടാളോ
ഞാ ഞാനും ചേച്ചിയും ഉം
രണ്ട് പെൺകുട്ടികളാണ്ല്ലേ എന്റെ വീട്ട വീട്ടില് ആ അമ്മ ഉപ്പണ്ട് രണ്ടനിയത്തിണ്ട് രണ്ടനിയനും ഉണ്ട്
ആഹ് കല്യാണം-
അതെ ആഹ് - ആഹ് മൂന്ന് പെൺകുട്ട്യോളെ കല്യാണം കഴിഞ്ഞു ഞങ്ങളെ ഒരു അനിയന്റെയും കല്യാണം കഴിഞ്ഞു ഒരാൾ ഈ പറഞ്ഞ പോലെ ഡിഗ്രി ഫൈനലിയർ കഴിഞ്ഞിപ്പോ മൂന്ന് വർഷം എടുത്തുന്ന് പറഞ്ഞില്ലെ എന്റെനിയന്
ആഹ് ആഹ്
ഇനിയവൻ പി ജി ക്കാണ് പി ജി പഠിക്ക അങ്ങനെ പഠിക്കണ് അപ്പോ സ്കൂൾ ലീവായിട്ടൊക്കെ വിരുന്ന് വന്നാ ഞങ്ങടെ വീട്ട്ക്ക് മദ്രസ ലീവ ആണ് മൊഹറം ത്തിന്റെ ലീവ് ഇണ്ട് രണ്ടീസം ലീവല്ലെ ഒരൂസം ആഹ് അപ്പൊ അതിഞ്ഞി ഞങ്ങള് വീട്ടക്കൊക്കെ വിരുന്നു വന്നതാ സ്കൂളക്ക് എങ്ങനെ പോവാ അടുത്താണോ ഏഹ് എന്താ പറഞ്ഞേ ഇക്കോ ആഹ് ഇക്ക് മൂന്ന് കുട്ടികളുണ്ട്
ആഹ്
മൂ മൂത്താള് എട്ട് മൂത്താല് എട്ടാം ക്ലാസ്സില് പഠിക്കാ പതിമൂന്ന് വയസ്സ് പിന്നെ രണ്ടാമത്തെ രണ്ടാം ക്ലാസ്സില് ഏഴര വയസ്സ് മൂന്നാമത്തെ പെൺകുട്ടി രണ്ട് ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടി യു കെ ജിയില് യു. കെ. ജി ലാണ് പഠിക്ക ഒന്ന് ചേർത്
ആഹ് ആഹ്
ആഹ് വരാ ഇങ്ങളെ അടുത്താ സ്കൂള് കോളേജ് ബസ്സിന് പോണല്ലേ കൊറെ ദൂരം പോവാണ്ടാവോ
ആഹ് ഒരു അര മണിക്കൂർ
അരമണിക്കൂർ ഇപ്പം എത്ര ബസ് ചാർജ്ക്കെ ആദ്യൊക്കെ സീട്ടി ചാർജ് എന്ന് വെടി
ആഹ് ഇപ്പോഴും ഉണ്ട് സീട്ടി
സീട്ടി ഉണ്ട് എത്ര രൂപ വേടിക്കാ അഞ്ച് രൂപേ
ആഹ് ഇപ്പം ഞാൻ രണ്ട് ബസ്സ് കേറലുണ്ട് ആദ്യത്തെ ബസ്സില് രണ്ട് രൂപ കൊടുക്കും പിന്നെ മൂന്ന് രൂപ കൊടുക്കും
അങ്ങനെ കൊടുത്താമതില്ലേ അഞ്ചൊന്നും ആയിട്ടില്ലല്ലേ അപ്പൊ അത് ഞാൻ പോകുമ്പോഴും ഒരു രൂപ വെച്ചിട്ട് കോളേജ്ക്ക് പ്ലസ് ടു വരെ ഞാൻ പഠിച്ചിട്ടുള്ളു അങ്ങനെ പോകുമ്പോ ഒരു രൂപ വെച്ചിട്ടാ പോയിരുന്നത് ഒരു രൂപക്ക് കര കൊറെേ നടക്കും ഉം പിന്നെ ബസ്സില് പോവാ അന്ന് ഒരു രൂപ കുറച്ച് വർഷമായിട്ടോ പതിനാല് വർഷയിട്ടൊ കല്യാണം കഴിഞ്ഞട്ട് വർഷം കഴിഞ്ഞു ആ അപ്പൊ അഞ്ചു രൂപ ആയിണ്ടാവുമെന്ന് വിചാരിച്ചു രണ്ട മൂന്നൊക്കെ ഇവിടെ അഞ്ച്നേ എന്ന് തോന്നണു ഇവിടെ രണ്ടും മൂന്നൊന്നും പറഞ്ഞേട്ടി ഇല്ല്യട്ടോ
നല്ലത്
ഏ
അഞ്ചൊക്കെ ഉണ്ടാവും
അഞ്ചൊക്കെ ഉണ്ടാവാ ല്ലെ
ഉം
ആഹ് നിന്റെ കൂട്ടുകാരികളൊക്കെ എങ്ങനെ
കൂട്ട്കാരികള്
ഇപ്പൊ ഫ്രണ്ട്സ്ഒക്കെ അടിച്ച് പൊളിച്ച് നടക്കുന്ന ടൈംമല്ലേ ല്ലേ
ഓ പിന്നെ കൊറേ പേരെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കല്യാണ അതിനൊക്കെ പോയിരുന്നു
മുസ്ലിം കുട്ടികളാവും ല്ലേ അധികം കല്യാണം കഴിഞ്ഞുണ്ടാവുക
ആഹ് ആഹ് കൊറേ പേര്ത് കഴിഞ്ഞു ക്ലാസ്സില് കൊറേ പേര്ത്
ആഹ് ഒക്കെ കല്ല്യാണം പഠിക്ക്ണ്ടാവും കല്യാണം കഴിഞ്ഞും പഠിക്ക്ണവരാകും ഒക്കെ കൊറേ
ആഹ് അതെ
ആഹ് ഞാന് പ്ലസ് ടു കഴിഞ്ഞ് കുറച്ച് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയി അപ്പൊയാണ് കല്യാണം ഉണ്ടായത് പിന്നെ പഠിച്ചൊന്നുംമില്ല
ആഹ് അപ്പൊ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ജോബ് ഒക്കെ ചെയ്യ്ണ്ട്
ആഹ് ഓൺലൈനായിട്ട് ചെറിയ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ഓൺലൈൻ വർക്ക് പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്
ഉം
അങ്ങനത്തെ വർക്കൊക്കെ ആയിട്ട് പോണ് പിന്നെ എങ്ങനെ കോളേജൊക്കെ എങ്ങനെയുണ്ട്
കോളേജൊക്കെ കൊഴപ്പല്ല ആഹ് കോളേജൊക്കെ ഇപ്പം അടിപൊളിയാ
ആഹ് അതൊക്കെ ഓർമ്മയിലുള്ള കാലത്ത് സൂക്ഷിക്കാൻ പറ്റിയ ഓർമ്മകളാണ് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു മ്മക്ക് ഇന്ന് ആലോചി ച്ച രസള്ള ഓർമ്മള് സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കേണ് പഠിച്ചാല് പിന്നെന്തക്കെണ്ട്
ഇപ്പൊ സ്കൂൾത്തെ ഫ്രണ്ട്സൊക്കെ പ്പഴും ണ്ടോ
ആ ണ്ട് ണ്ട് കോൺടാക്ട്ണ്ട് ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പ്ണ്ട് പത്താം ക്ലാസ്സിലൊരു ഗ്രൂപ്പ്ണ്ട് പ്ലസ്ടുന്റെ ഒരു ഗ്രൂപ്പുണ്ട് അതെല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള ഫ്രണ്ട്സുകളായിട്ടുള് ഗ്രൂപ്പുണ്ട് ആ അങ്ങനെക്കെ ണ്ട്
ഉം
പിന്നെടക്കും തലക്കക്ക് വെച്ച എവിടെേങ്കും നമ്മളക്കെ പോക്പോഴ ഓരോരുത്തര വച്ചിട്ട് കാണും സംസാരിക്കുകൊക്കെ ചെയ്യും ഇപ്പ അടുത്ത കാലത്ത് ആ ഒരാള് പെൺകുട്ടിനെ കണ്ട് ഇപ്പ എത്ര വർഷം കഴിഞ്ഞ്ട്ടാ പതിനെട്ട് വർഷം കഴിഞ്ഞ്ട്ട ഇപ്പൊരു കുട്ടിനെ കണ്ടത് അത്രയും വർഷം കണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ച കുട്ടിനെ കണ്ടത് ബസ്സ്ല വിടെത്തോളം സംസ് സാരിച്ച്ക്ക്ണ് അവള് ഡാൻസ് ടീച്ചറാ ആരതിന്ന പേര് ഏഹ് ആഹ് ബസ്ന്നാ കണ്ടത് ആരതിന്ന പേര് ഡാൻസ് ടീച്ചറവള് അങ്ങനെ അവിടെത്തോ ഓളെ കോ റെദൂരം പോവാണ്ടായിരുന്നു അതോട് കൊറെ നേരങ്ങനെ സംസാരിച്ചു ഫോൺ നമ്പറും വേട്ച്ചു ആഹ് ഗ്രൂപ്പില്ണ്ട് ന്നാലും മെയ്‌ ഫാ ഒറ്റക്ക് വടി ക്ക്ണേന് ങ്ങടെ അമ്മടെ വീടവിടെ
അമ്മന്റെ വീട് മാറാട് ആണ്
അങ്ങട് പോവൊന്നില്ല വിരുന്ന് പോവുലേ
ആഹ് ഇടക്ക് പോവും പരിപാടിയൊക്കെണ്ടാ പോവും
അല്ലാട നിക്കാൻ പോവൊന്നുല്ലാ ലേ
ഇല്ല കൊറവാ പണ്ടൊക്കെ നിക്കാൻ പോയത കുട്ടികളും
അങ്ങനെ പോയതാ
ആഹ് വെൽതായപ്പ ഇല്ല അങ്ങനെ നിക്കാൻ പോലില്ല പക്ഷെ കല്യാണ അതിനെ തിനൊക്കെ പോവും
അങ്ങനെ പോവുള്ളു ല്ലേ ഞങ്ങളൊക്കെ മ്മാടെ വീടർഞ്ഞാലേ ഇമ്മാന്റെ വീട് അർഞ്ഞ ഞങ്ങള് അവിടെ തന്നെ എറക്കാര ആഴ്ചൊക്കെ മാസത്തിലൊക്കെ അവിടെ പോയി ന്ക്ക ങ്ങ ഞങ്ങൾക്കൊക്കെ അധികം മ്മാടെ വീട്ടിൽ പോയി നിക്ക്ണെ നല്ല ഇഷ്ട
ക്കണ്ടാവുല്ലേ
ആഹ് കൊറേ ആൾക്കാര്ണ്ട് അവടെ രണ്ടും എന്താ ഒരു മേമിയുണ്ട് രണ്ട് മാമാരുണ്ട് അവരെ കുട്ട്യേളുണ്ട് മാേമൊക്കെടെ അവരെ വീട്ടിലാട്ട പ്പൊ വരുമ്പോക്കെ എല്ലാവുംപാടെ വരുല്ലോ പിന്നെ ഞങ്ങള് കൊറേ പേര കുട്ട്യേളുണ്ട് ഒരാൾക്ക് അഞ്ചു കുട്ടികൾ ഒരാൾ അഞ്ചു കുട്ടിയൾ ഒരാക്ക് മൂന്ന് കുട്ടി ഒരാക്ക് മൂന്നുട്ടി അയ്തെ ഒരു കുട്ടി മരിച്ചുട്ടൊ ഞങ്ങളന്ന് പ്പോ അൻക്കറിയോ ബൈക്ക് ആക്സിഡന്റില് ചാലിപ്പുറം കട്ടടപ്പ മരിച്ചില്ലേ സ്കൂൾ വിദ്യാർത്ഥി പത്താം ക്ലാസ്സില് ഫാറൂഖ് അറ യൂട്യൂബിലൊക്കെ നറഞ്ഞിന്നീന്നു
ആഹ്
യൂട്യൂബിലൊക്കെ അയ്ന്റെ വാർത്തയന്ന് ഫുട്ബോൾ കളിയാണ നല്ല ഇഷ്ടം എനി പതിനഞ്ച് വയസ്സാവണേണ്ടാവുന്നുള്ളു
ആക്സിഡന്റ് മരിച്ചു എട്ട് മാസംറ്റപ്പയള്ളൂ ഏപ്രില ഒന്നാം തീയതിന്ന അവന്റെ ഭർ ടപ്പ അവന്ല്ലാത്ത ബർത്ത്ഡേന്ന്പ്പ്രാശ്യം ഏപ്രിൽ ഏപ്രിൽ ഫൂളിന് അവനെ പ്രസവിച്ചത്
ആഹ് അയ്യോ
ഉം പ അവന്റെ പ്പ മരിച്ചു പ്പ മരിച്ചിട്ട് അമ്പത്തിരണ്ടിന്റന്ന് മോനും മരിച്ചത് ഇപ്പ എന്റെ മേമാക്ക് മേമയും രണ്ട് കുട്ടികളും മാത്രേ ഉള്ളൂ സൈ യിക്കാൻ പറ്റാത്ത വേദന ദുരന്തയിരുന്നു ഞങ്ങള വീട്ടില് ഒരു മാമ മരിച്ചു മേമാടെ ഭർ ഭത്താവ് മരിച്ചു അയിന്റെ മോനും മരിച്ചു ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങക്ക് മൂന്നാള മരിച്ച ഞങ്ങ വീട്ടിന്ന് അത്ര സങ്കടള്ള ഒരു വർഷ തെത് രണ്ടായിരത്തി ഇരുപത്തഞ്ച്
ഉമ് ഇനിഇപ്പ രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ല വർഷ ആവട്ടെ
നല്ല വർഷവട്ടെ ആകെ വേദനകൾ തന്നെ ആയിരുന്നു പിന്നെ എന്താണ് സുഖല്ല ചോറൊക്ക ല്ലേ
ചോറ് കഴിച്ചില്ല.
കഴിച്ചിട്ടില്ലേ ഈ നേരം വരെ എന്താണ് അയ് ശരി ചോറ എന്താ കൂട്ടാന്
ചോറിന് നെത്തലില്ലേ മറ്റേ
ആഹ് നത്തല ആ കുഞ്ഞ വത്തല് അങ്ങള് വത്തല് പറയ് ഇപ്പൊ ചിലടത്ത് നത്തല് പറയ് അയില്ലെ ആഹ് അത് ഈ സവാളൊക്കെട്ടിട്ട് പൊരിക്കുംങ്ങള്
സവാള ഇട്ട് പൊരിക്കുല സാദാ മൊളകും മഞ്ഞ
തേച്ചിട്ട് പൊരിക്കുള്ളൂല്ലേ അതില് കൊറച്ചേ അതിലൊന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്തൂട്ടിച്ച ആഹ് സവാളല്ലേ സവാള ചെറുതാ ഞമ്മളഅരിയൂലേ വെട്ട് നെറുക്കല്ലാണ്ട് അരിയൂലേ നീളത്തിൽ അരി ലെ അങ്ങനെ കനല്ലാടാക്കിട്ട് ഇതള ഇതെളാക്കിട്ട് ആഹ്മസാല കൂട്ടീണ കൂടെന്ന് ഇതാക്കിട്ട് എല്ലാം മൊരീച്ച് എടുക്കരുത് ഉള്ളി കരിയരുത് കേട്ടോ അങ്ങനെ പൊരിച്ചിടുത്ത നല്ല വേറൊരു ടേസ്റ്റ് കട്ടും ആഹ് വേറൊരു ടേസ്റ്റ് റ്റിട്ടും ഞമ്മള് വത്തല് പൊരിക്കണേന് ഞങ്ങൾ അങ്ങനെ പോരിക്കും ആഹ് ട്രൈ ചെയ്ത് നോക്ക് കുക്കിങ്ങിന്റെ ഒര് ഇത് പറഞ്ഞ് തരാം പിന്നെ എന്താ ഉച്ചക്ക് ഒറങ്ങുവോ
ഉച്ചക്ക്ല്ല ഓറങ്ങുല
ഒറങ്ങൂല അല്ലേ പഠിക്കാൻ പോണോണ്ട് അതൊന്നും ഒണ്ടാവൂല്ല
ഉം അല്ല നമുക്ക് കോളേജ് രാവിലെ ഒമ്പത് മണി തൊട്ട് രണ്ട് മണി വരെ
ആഹ് രണ്ടു മണി വരേ ഉള്ളൂ കോളേജ്
ഉം അത് നമ്മളെ വിളിച്ച് എന്താങ്ങനെ പാർടൈമ് ജോബിനൊക്കെ പോണവർക്കെ അങ്ങനെ പോ വാൻ വേണ്ടീയിട്ട് അങ്ങനെ ആ
ആഹ് നീ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടോ
ഞാൻ ട്യൂഷൻ എടുത്തിരുന്നു.
അയ് ശരി ഓക്കെ എന്നാ ശരിട്ടോ ഡാ മ്മ പിന്നെ വിളിക്കട്ടോ ഇതില് അർജന്റ ആയിട്ട് ഒരു കോള് വരണണ്ട്ട്ടോ അയ്ശെരി ഞമ്മക്ക് വിളിക്ക പിന്നെ ഓക്കേ എന്നാ ശരി ശരി ശരി എന്നാ
എന്നാ ശെരി